ആഹ എന്താ പിന്നെ ഇന്നെന്താ ഭക്ഷണത്തിനൊക്കെ?
ഭക്ഷണംണ്ട് ആ ഇന്ന് വെറുംചോറുണ്ട്, പിന്നേ ചെമ്മീന് ഉലർത്തിയത്. അതുണ്ട് ബത്തള്മീന്. തേങ്ങയരച്ച കറിയും വെച്ചക്കണ്.
ഉം ചെമ്മീനോ? ഒക്കെ കിട്ട്വോങ്ങളവിടെ നാ ഹലോ
ആ ണ്ട് മീൻ കിട്ടും അവിടൊട്ടൂലെ?
ആ ഇവിടെ കിട്ടും ഭയങ്കര വെലയാണ്.
ആ അവിടെയും ഭയങ്കര വെലക്കത്ത വെലയൊക്കെതന്നെയാണ് പക്ഷെ അതെങ്ങനെ അങ്ങനെ കൊടുന്നാണിപ്പ തലവാകെ പത്തോളം കൂടേം കൂടിക്കലർന്നിട്ടേ.
ആ ആ അ എങ്ങനെയാന്നിട്ടുണ്ടാക്വ
അത് ഉള്ളി വാട്ടിട്ടേ പൊടികളൊക്കെ ഇട്ടുകാണ്ടേ
ആ വരട്ടിയൊക്കെയൊ?
ഉള്ളിന്താ? തലയൊക്കെ വാട്ടീട്ട് പൊടികള്, അല്ല, വർത്തിക്ക.
ആ
ഉം
എല്ലാർക്കും ഇഷ്ടവിടെ?
വിടെ എല്ലാർക്കും ഇഷ്ടാ.
ങ്ങള് വിരുന്ന് വന്നൊണ്ട് ഇപ്പ സ്പെഷ്യല് കൊടുന്നേക്കാറല്ലേ?
ആ ആ
ആ
ഉം ഉം ഉ വേറെ ബത്തള് മീന്. തേങ്ങയരച്ചതാ? ഉപ്പാക് തേങ്ങരച്ച കറിയൊന്നും പറ്റൂല ഉപ്പാക്ക് തക്കാളി താളിച്ചതും തക്കാളിയും വെണ്ടക്കയും കറി വെച്ചതും പിന്നെ തക്കാളി കയപ്പക്ക കറിവെച്ചതൊക്കെ ഉപ്പാക്ക് പറ്റുള്ളൂ തേങ്ങരച്ച കറി ഒന്നും ഉപ്പാക്ക് പറ്റൂല
അതൊന്ന് പക ല്ല
ഇങ്ങളെ അവിടെ എങ്ങന ബീഫൊക്കെ വെള്ളിയാഴ്ചക്ക വാങ്ങാ. വെള്ളിയാഴ്ചക്കാറല്ലേ എങ്ങക്ക് സ്പെഷ്യല് വരാം
അല്ല അങ്ങനെ പ്രത്യേകിചൊന്നുല്ല ഞങ്ങക്ക് ടെ എന്താണ് ചൊവ്വാഴ്ചൊക്കെ ചേലെടതൊക്കെ എന്ത കെട്ടിച്ചെടുത്തൊക്കെ ചൊവ്വാഴ്ച ഉണ്ടോ സ്പെഷ്യല് ചൊവ്വാഴ്ച ദിവസം ഓലക്ക് ലീവായി അതുകൊണ്ട് വെള്ളാഴ്ച്ചയും കൊണ്ടുരും എന്തെങ്കില സ്പെഷ്യലുണ്ടാകും
ആഹ ആ നിങ്ങള അവിടെ എന്താ പിന്നെ ബിരിയാണിയോ മന്തിയോ എന്താ സ്പെഷ്യൽക്ക ണ്ടാക്കല്
ബിരിയാണി ഇണ്ടാക്കല്ലേ ഉണ്ടാക്കല് ബിരിയാണ്യാണ് പക്ഷെ പക്ഷേ ഇബടെ മന്ത്യാണ് എ ല്ലാവർക്കും ഇഷ്ടം. ഉമ്മാക്ക് മന്തി ഇണ്ട അത്രക്കട് വാശ്യല്ല ഞങ്ങളൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ മന്തി ഇണ്ടാക്കും.
മ് അല്ലേ ഓർഡർ ചെയ്യോ?
ആഹ് അധികം ഓഡർ ചെയ്ത് കൊണ്ടരല്ല് തന്നെയാണ്. ഉമ്മ മന്തി, കപ് സ അല്ല ബിരിയാണി, കപ്സ ഇതക്കെ ഇണ്ടാക്കുള്ളൂ.
അങ്ങനത്തന്നെ.
ആഹ്
മന്തി അറിയില്ല ല്ലേ?
മന്തി അറിയില്ല മന്തി നമ്മള് മന്തി ഇണ്ടാ ആഹ് മന്തി ഇണ്ടാക്കല്ലേന്ന് ചോദിച്ചപ്പോ ഉമ്മ പറയ അത് ഇങ്ങള് വന്നിട്ട് ഇങ്ങള് ഇണ്ടാക്കിക്കോളോണ്ടുന്നറയും.
ആഹ് ഹസ്ബന്റ് ഇക്ക വന്ന് നിക്കോ വീട്ടില് ഇങ്ങളെക്കെ മ് മ് ആഹ് ലീവ്ണ്ടോ ഹസ്ബൻന്റിന്?
രണ്ട് മൂന്ന് മാസം നിക്കാന്ന് പറിണ്ട്.
മ്
പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞെ,
ഏഹ്
നിക്കണംന്ന് പറയ്ണ്ട് അയ്ല് എന്താന്ന് അറിയില്ല ഇഞ്ഞി വുളി വന്നാ ആഹ് വുളി വന്നാ ചെല് പ്പൊം പെട്ടെന്ന് പോകും ചെയ്യും കടേന്നശ്
ആഹ്
ഔടെ ബർബറാണ് ഒസ്സാൻ
ഉം
ബാർബറ് കട ഫാഷൻ ബ്യൂട്ടി പാർലർല
ബ്യൂട്ടി പാർലറ്ലെ
ഉം ഉം
ഉം അത ആണല്ലോ ഔടെ
ഏഹ്
നല്ല പണിയാണല്ലോ ഔടെ
ആഹ് നല്ല പണ്യാണ് അവിടിം ഇബെട്യെക്കെ ലായാലും നാട്ടിലായാലും ആ ജോലിക്കന്നെ പോകല്ട്ടോ
ഉം ഇവിടെ കാടണ്ടേന്നോ?
ആണ്ട് സ്വന്തായിട്ട് കടണ്ട്
ആഹ് അപ്പൊ യ്യ് പോരുമ്പോ മ്മൊറ്റക്കല്ലേക്കാരം അല്ലെങ്കി ഹസ്ബന്റില്ലെങ്കി
അല്ല ഞാന് അങ്ങനെ മ്മൊറ്റക്ക്‌ള്ള സമയത്ത് വർലില്ല പിന്നെമ്മാനെ ഒന്നെങ്കി നാത്തൂമ്മാര് കൊണ്ടോകും ആഹ് ഓലെങ്ങനേലും കൊണ്ടോകും അല്ലെങ്കില് ഓല് ഇവടെ വന്ന് നിക്കും
ആഹ്
അങ്ങനെ ചെയ്യും
ഉം
കിട്ട് കാണ്ട്ട്ട് പൊരാ അത്രക്കണ്ട് ഒറക്കൂല കാരണം വയസ്സായ ആളല്ലേ
ആഹ് പ്രായണ്ടോ ന്നല്ല
ആഹ് പത്ത എഴ്പത് വയസ്റ്റ്ണ്ട്
എ പണി കൊട്ക്കോ
ആഹ് പണയൊകിടക്കും പണി എട്ക്കാൻ അയിനൊക്കെ വെയ്ക്കും അടച്ച് വരി തരും ഞൻ ഇല്ലാ ത എല്ലാം പണിയെടുക്കും പക്ഷെ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ അടുക്കളൽ ഇങ്ങനെ നിക്കും അടുക്കളെ ള്ള്ള പണികളെട്ത്താലും ബിണി നമക്ക് ടുക്കാ അടിച്ചലും തൊടക്കലും തിരുമ്പലും തുടക്കലൊെക്കണ അങ്ങനെ നമുക്ക് പോകാം അടുക്കളേല് ഒരാൾ ഇണ്ടെങ്കിലേ എന്തെ എല്ലതും കൂടെ ആവുമ്പോ നമക്ക് തന്നെ ബുദ്ധിമുട്ട് വാരെക്കാരം
ആഹ്
കുട്ട്യേള് ചെറുതായതൊണ്ടാണ്‌ട്ടൊ അല്ലെങ്കിലൊക്കെ ഞാനന്നെ അങ്ങനെ എല്ലാതും ചെയ്യലൊക്കെ ഓള നോക്കലും പണി ഇടുക്കലും ഒന്നായിട്ടണ്ട് ത്തി കൊടൂല ഉം എന്നിട്ട് ഇങ്ങക്ക് ഫുഡ് കഴിക്കാൻ സമയായോ
ഇല്ല ആയിട്ടില്ല
ആഹ് കുട്ട്യേളൊക്കെ കെടന്നോ
ആരും നടന്നിട്ട്ല്ല ഇന്നൊരാള് ഫോണ്മെ തോണ്ടി പ്ലസ് ത്തു കഴിഞ്ഞാല്ലൊ പ്രത്യേയിച്ച് പണിയൊന്നുല്ല
ആഹ് ഓളെ എന്താ ഇങ്ങളെ കുട്ട് തെളപ്പേ
പെയിന്റിങ്ങാണ്
ആഹ
അപ്പപ്പം ഉ ഫുട്ബോളിന്റെ സീസൺ അല്ലേ
ഓ അന്നും പറയണ്ട അതെ അമല് ജീവൻ െല്ലേ
ഉം മുപ്പര അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് വറെന്തള്ളൂ ഉ ഇന്ന് കെട്ടിക്കൊണ്ടിര അന്നേ അങ്ങനെയല്ലെ
പക്ഷെ എന്റെ ഹസ്ബൻഡന് അങ്ങനത്തെ ബതംൊന്നുമല്ലാട്ടോ പന്ത്തിന്മായ രാ്ട്രീയമായി അങ്ങനത്തെ അല്ല ഇതൊന്നില്ല
മ് ഇതാ അതൊക്കിണ്ട്
പന്ത കളീണ്ടല്ലേ ഇവിടെ അങ്ങനത്തെതൊന്നുല്ല അതെന്താ പറച്ചില് നാട്ടി എന്റെ പെണ്ണിന്റേം കുട്ടികൾടേം കൂടെ നിൽക്കാനല്ലേന്ന്
ആഹ് നല്ലതാ
മ്
എന്തുവാ അത് കഴിഞ്ഞിട്ടുള്ളും വേറെന്തും അങ്ങനെയാണ് ഇന്നിപ്പൊ ഒരു കളീം കഴിഞ്ഞി ഇട്ടേ വരുള്ളൂ ബാക്കി പിന്നെവിടുന്നു പാതിരാക്കൊക്കെ ഇരുന്ന് കാണുന്നകാണാം
ആഹ് എപ്പളാപ്പ കളി തൊടങ്ങല്
പലയ സമയത്തും അല്ലേ ഞാൻ നീ പറഞ്ഞ പോലെ ശ്രദ്ധിക്കും വരില്ല ഞാൻ ഒന്നായി നീക്കുമ്പോഴൊക്കെ കാണാം മ്
ടി വിന്റെ മുമ്പിലാക്കാന് കുട്ടികളാണോ മകന്
മോൻ ആയിട്ടില്ലല്ലോ അതിനെ പറ്റി അറിയില്ല ആറ് വയസല്ലേ പറ്റുള്ളൂ
ആഹ് മ് ഇവ ഇവിടെ എന്റെ ചെറിയ അങ്ങളെ പറയും എന്താണ് ഇജ്ജ് ഏതാ പാർട്ടി നെയ്മറ ബ്രസീല എന്താണ് പോർച്ചുഗൽ ഏതാ പാർട്ടി പറയാ നയിച്ചു ഞാൻ പറയും ഇപ്പാടൊക്കെ ചോയിച്ച പറയും നിക്ക് എന്ത് പാർട്ടീന്ന് പറയുംപ്പാ
ഇവിടെ ഓന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും
ആഹ്
പിന്നെ ഓനൈനുള്ളത് കൊണ്ട് അറിയ ശരിക്കും ഇങ്ങോട്ട് അറിയാനുള്ള പ്രായായിട്ടില്ലല്ലോ.
ഞാൻ പറയും വാപ്പാന്റെ പോലെ ആവും.
ആഹ്
വൈനിണ്ടതായാലേ.
ആതെന്നെ വെറും ഓയിൽ മെന്റ് . പിന്നെ കുട്ടികൾക്ക് പഠിക്കുമ്പോ ഒക്കെയൊന്ന് ശ്രദ്ധണ്ടാവില്ല.
ഞാൻ ഒന്നുറങ്ങി എണീച്ചപ്പോളോ. ഇപ്പോ ചെലപ്പോ കളിയേനെ. കാരം ചിലപ്പം മൂന്ന് മണിക്ക് അങ്ങനെയൊക്കെ കരയും.
ആഹ് ചിലപ്പോ നേ രാവിലെ.
ആഹ് ഫസ്റ്റിലോ പരക്കൊക്കെ തുടങ്ങുകവാണെങ്കില്.
ആഹ് അല്ല അപ്പൊ ഓരോ. സമയം നിർത്തി വെച്ച് നിർത്തി വെച്ചിട്ടുണ്ടേ കളി തുടങ്ങല്.
അങ്ങനെ തന്നെ ഈ കാലം.
ഏഹ് അല്ല പലപല സമയത്തിനും ഒരുദിവസം തന്നെ.
ഞാൻ പല സ്റ്റേഡിയം പല രാജ്യങ്ങളിലെ കളി ഒരു രാജ്യങ്ങളിൽ മാത്രല്ലല്ലോ കളി. അപ്പൊ സമയം അതേപോലെ തന്നെ ചിലപ്പോ പുലർച്ചയ്ക്ക്. കാരം ചെലപ്പം. നേരത്തെ പാതിരാത്രിക്കാലും ചിലപ്പോ രാവിലെ ഈക്കാരം ചിലപ്പോ ഉച്ചക്ക്ക്കാരം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇന്നിപ്പോ ഒരു ഒമ്പതരയ്ക്ക് കളിയുണ്ട് തോന്നുന്നുണ്ട്.
ഈ ഈ സമയത്തെ
ആഹ് ആഹ് അത് ആരെക്ക ഒക്കെ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ. പറയണ കേട്ട്
ഉം
തൊക്കെ കണ്ട കണ്ട് അങ്ങനെ വരും പിന്നെ കാത്തികത്തെ ബാക്കി വിടുന്നണ്ട് ആ ഭക്ഷണം കഴക്കറൊന്ന് കാ രന്നിട്ട് കാര്യില്ല
ആഹ് അപ്പൊ നിങ്ങള്െ നേരത്തെ കഴിക്കോ
ഞങ്ങാഴശു
ഉം
ൂട്ട വരുമ്പോ എടുത്ത്ടുക്കും ഉം എ വർത്താനായോ
മോക്ക് കിടക്കാനൻായിക്കണേ അപ്പൊ അയിനി ഇങ്ങനെ അവള ഇങ്ങനെയ കുറുമ്പ് കാട്ടിക്കൊണ്ട്ിക്ക അപ്പൊ ക്കന്ന് ഇത് ചോറ് കൊടുക്കട്ടെ വിചരിച്ചണ്ടേ
ആഹ കണ്ട രല്ല
ആതിന്ന തിന്നുന്നില്ലേ വെറുതെ ചോറ് ചോദിക്കുന്ന ടോക്കള കുമമ്പോ ചോറ് ഞാൻ തിന്നാ അത അവസ്ഥ എന്നും അതന്നെ എറെ മാപ്പിള എന്റെ കളിയ കുട്ടിക്കാറാണ്ട് വാങ്ങ എന്നട്ട തിന്നന്നറിഞ്ഞൂടെ
ആഹ
എന്താപ്പൊ കാട്ടാ അ് രോ പിന്നെ തടൂടാൻ പറ്റൂോ ലോ നിന്നില്ലെങ്കില് ആഹ എനിക്കാണെങ്കി ഇപ്പോൊ നോ ണൈനോ മറണത്തില് ഒന്ന മുതൽ നോമ്പടുത്തക്കണേ അപ്പൊ എന്നിട്ട് ഉച്ചക്ക് ചോറ്വാി ക്കെരൻ പറ്റൂല
ആഹ
ആ ആ ആഹ പത്ത്ന്ന് നൽക്കണം
ആഹ ഉം
നായിക്കൊണ്ടിട്ട ന വിളിക്ക ഇല്ലല്ല കുഴപ്പൊന്നുമില്ല എന്ന ശരി ആ ചെയക്ഷീണന്നല്ലാത്തട്ടോ എന്നാൽ ശരി ഓക്കെ ആഹ